നമസ്കാരം.
മസ്കാരം എന്തൊക്ക വിശേഷം?
എന്താ കഴിച്ചേ ഹേ?
അല്ല എന്തൊക്ക ഉണ്ട് വിശേഷം ചോയ്ക്യാ?
ഉം വിശേഷം എന്ത് സുഖം ചെറിയ ഒരു പനി ഒക്കെ ഉണ്ട്.
ആ എന്താ പന്യോ?
ഉം പനി മഴെ ഒക്കെ അല്ലേ അവിടെ മഴെ ഒക്കെ ഉണ്ടോ?
ആഹ് ഇവടണ്ട് ഇപ്പല്ല ഇപ്പന്ന് നിന്ന് ണ്.
ആഹ് ഇന്നവട നല്ല വെയിൽ ഇച്ചിരി വെയിലൊക്കെ ആയിക്ക്ണ്.
ആഹ് എവിടെ സ്ഥലം അപ്പോ?
ഞാം കൊല്ലം.
ആഹ് ആ. ഏ ഫുഡൊക്കെ കഴിച്ചോ?
ഉം ഫുഡ് കയ്ച്ചു നീയോ?
ആഹ് ഞാനും അയ്ച്ച്. എന്തേന്നു ഫുഡ്‌?
ദോശേര്ന്നു അവ്ടെ?
ഇവടെ പുട്ട്.
ഉം.
ഉം ആ പിന്നെ എത്താ അതല്ലേ ഒള്ളൂ ഇപ്പോ.
ഓ കൺ ഒറക്കൊന്നും ഇല്ലടാ ഇന്ന് പോർച്ച്ൽ
ഏ അങ്ങൾത്തെ അങ്ങൾതെ ഇന്ന് രാത്രി ഒര് സീ
ഓ മുറുവായിട്ട് ജയിക്ക്യോ?
പിന്നെത്താ നിങ്ങൾപ്പോ കൊറേ ഷെനെ ഉപയോഗിച്ചില്ലേ അത്ര തന്നെ ഒള്ളൂ.
ക്കി അത്ര ഒള്ളൂ പെനാൽറ്റി ജയിച്ച കഴിഞ്ഞ നേരെ അർജന്റീന വരും.
ആ അർജ സെമീലല്ലേ?
ആ അർജന്റീന വരും അപ്പ അർജന്റീന ആയിട്ട് ജയി ച്ച് കയ്ഞ്ഞാ ഫൈൻലികേറും.
ആ ആ.
ആ ഞങ്ങള് ഇനി സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ്,
ആ ഞങ്ങക്ക് ആ ഇഞ്ഞ് ഇംഗ്ലണ്ട് അവ്ടെ കേറ്യാ ഇംഗ്ലണ്ടാണ് ഞങ്ങള് ഇവ്ടെ കേറ്യാല്.
ഹോ ഇംഗ്ലണ്ടിനെ വല്ല്യ പ്രശ്നമാക്കി എട്ക്കണോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കയ്ഞ്ഞാൽ വല്ല്യ ഇതൊന്നും ഇല്ല ഹരിക്കേം ഉം. വിശയാണ് ബിൽഡിംഗ് ആരിക്കൈന്, അതുപോലെ അന്നെ ഏ കൊ പഴേ ഇവര് പാൽമർറൈമ ങ്കി ഒ അലക്സാണ്ടറി ഒന്നും എട്ത്തില്ല അതാണ് ഞാൻ ആലോയ്ക്ക്യുന്നെ.
ആഹ് അത് ഞാ കൊറെ എണ്ണത്തിനെ എട്ത്തിട്ടില്ല.
ആ പാൽമറക്ക് നല്ല രീതി കളിക്കിന്ന
ഉം പാൽമറൊക്കെ ഇപ്പ നല്ല ഫോമിൽ ആ പാൽമറൊക്കെ ചെൽസിയാന്റെ ഫോം കളിക്കുന്ന പ്ലെയറാ.
ആഹ് അവരൊന്ന് എട് ക്കാതിരുന്നെ എന്താന്നാ ഞാൻ ആലോയ്ക്കുന്നെ പിന്നെ?
അതായിരിക്കും പക്ഷെ നേരെ മറിച്ച് ഫ്രാൻസ് അടിപൊളി ടീമാട്ടോ.
ഓ ഫ്രാൻസ് സീനാണ് ഫ്രാൻസ് ഇപ്പം എംമ്പാപ്പന മാത്രം നോക്ക്യാ പോരല്ലോ.
ഒലീസ നോക്കണം. ടെമ്പെലെ നോക്കണം ഈ എമ്പാപ്പ എമ്പാപ്പയേ നോക്കണം
എക് എറങ്ങുന്നത് ഡൂവാണേ
ആ അതാണ് അത് മാത്രല്ല ബാക്ക് ആകുമ്പോ ചൗമിനിയുണ്ട് അതുപോലെ തന്നെ സാലേം പിന്നെ ഉപ്പ് മെക്കാൻ
അങ്ങനെ ഉം അങ്ങനെ കൊറേണ്ട് ഇഷ്ടം പോലെ പ്ലെയേഴ്‌സ്ണ്ട് ഓലെ ബെഞ്ചന്നെണ്ട് ഒരു ഫസ്റ്റ് ലവൻ
ആ അല്ല നല്ലടി
ആം ബെഞ്ചൻ ബെഞ്ച് എടുത്തന്നെ അവര്ക്ക് ജയിക്കാ
ആ അപ്പം ഇരി ഇരി ഇന്ന് എന്നത്ര മണിക്കാ പയിനൊന്നരക്കൊ പന്ത്രണ്ട് മണിക്കോ
ഒ ഒന്നരക്ക്
ഒന്നരക്കാലെ ഇന്ന് ക്ലബ്ബുണ്ടോ ക്ലബ്ബിലാന്നോ കാണുന്നത്
ആ പിന്നത്തെ ക്ലബ് ക്ലബ് പോയാലെ ഒരു വൈബ് ഒള്ളയ്ന്
ആ വീട്ടിരുന്ന് കാണുമ്പോ ആ ഒരിത് കിട്ടത്തില്ല
ഉം ക്ലബ്‌ പോയ അവിടെ തല്ലി ആ തൊള്ളതല്ലായിക്കാരം ആദ്യം
ആഹ്
പിന്നെ ഫാൻ ഫൈറ്റ്യ്യ അമ്മളോരോന്ന് ആ ഉം ആ ഫോർച്ചേര്ണ്ടാവും അർജന്റീനണ്ടാവും ഒക്കെണ്ടാവും ഓരൊക്കെ നോർവേക്കാരന്ന് നമ്മള്
മ്മള് ബ്രസീലും പിന്നെ അങ്ങട് ഇങ്ങനെ ഓരോന്ന് പറയും ലാസ്റ്റ് തോറ്റ് കഴിഞ്ഞാ തീർന്ന് അത്രൊള്ളൂ
തോ തോറ്റ് കഴിഞ്ഞാപ്പഎല്ലാട്ത്തും അങ്ങനൊക്കെ തന്നെല്ലേ ബ്രോ ഞാൻ മെനിഞാന്ന് അർജന്റീനേടെ കളി കാണാൻ അവിടെ ചെന്നിരുന്ന് എന്നെ അങ്ങ് കൊന്നെല്ലാരും
ആ കേപ്പ് വെർട്ടന്റെമ്മല് ളിക്കാ ഉം
ക്ഷെ അത് അടിപൊളി കളിയായിരുന്നുട്ടോ അത് അടിപൊളി കളിയായിരുന്നു കളിച്ചെട്ടോ ലാസ്റ്റ് ആ ഗോളി എന്താ ആ ലാസ്റ്റ് ആ ഗോള് എന്ത്‌വായിരുന്നു വിശയം ഗോളായിരുന്നു ആ കളിച്ചതിനകത്ത് ഏറ്റോം അടിപൊളി ഗോളായിരുന്നു
ഉം ആ സെയ്ഡ്ന്ന് ഇങ്ങട്ട് അടിച്ച് കേറ്റിയെ
ഉം അടി ഒരു കട്ട് ചെയ്ത് ഒറ്റടി അത് വിഷയം ഗോളായിരുന്നു ഉം നല്ല പോലെ കളിച്ചാമതി
ഉം അവര് ഇനി സ്പെയിനേം ഉറഗേനൊക്കെ സമനിലാക്കി വരല്ലേ
ആ ഉറു പക്ഷെ ഉറൂഗയുടെ കാര്യം ഭയങ്കര കഷ് ട്ടായി പോയി ഉറൂഗേസ്‌ കോട്ട് നോക്കോ ട്ടിലെങ്കിലും കേറേണ്ട ആയിരുന്നു
ആ ആയിന് മാത്രൊന്നുല്ല എന്തല്ലേ കൾ
വാൽവെ വാൽവരേടെ വാൽവരേടെ ഉറൂഗക്കകത്തില്ലേ
ആഹ് അവരുണ്ട്ണ്ട്ക്കൊല്ലം ഞാൻ ഉറുഗ് ന്റെ കളിന്നും കണ്ടില്ലക്കൊല്ലം
ആ ക്ലബ് വൈസ് താ ടീം
ക്ലബ് വൈസ ക്ലബ് വൈസ് ഇപ്പ പി എസ് ടി യാ
ഇപ്പൊ ബി എസ് സി പ്പഅയ്ന് മുമ്പോ
അയ്ന്റെ മുമ്പ് അമ്മള് അങ്ങനൊന്നില്ല അമ്മള് ബൈ സോണി നമ്മള് നെയ്മർ ബി എസ് സി ക്ക് പോയപ്പൊ നെയ്മറിന്റൊപ്പ അങ്ങനെ പോയി
ആ ഹാ ഹാ പിന്നെ ബി എസ് റ്റി ആയി
ആഹ് അത്രൊള്ളൂ
വിഷയം ആണ് രണ്ടു പക്ഷേ രണ്ടു വട്ടം മ്യൂസിയ അടിച്ചില്ലേ
ആഹ് അതാണ് ആഹ് ഇപ്പം പുതിയ കോച്ചും വന്ന് നല്ല നല്ല പ്ലേയേഴ്സും അടുപ്പിച്ച് രണ്ട് എടുത്ത് പോ
ആഹ് അവരുടെന്ന് പറഞ്ഞ് കഴിഞ്ഞാ പി എസ് ഡിന്ന് പറഞ്ഞ വൻ സെറ്റല്ലെ ഡംമ്പല് അതുപോലെ തന്നെ നവാസ്
ഉം ഡു ചെറുക്കി ചെറുക്കിയില്ല
കിംമ്പാപ്പ ഉണ്ടോ കിമ്പാപ്പുണ്ടോ ഇല്ലല്ലോ എമ്പാപ്പേയുടെ അനിയൻ ഉണ്ടല്ലോ അവന്റെ പേര് ആ ഇല്ല അവൻ
ഓട്ട എനിക്ക് യൂസ് ചെയ്ലൂല്ലപ്പോ രണ്ടപലായിട്ട്
അത് ശരിയാ പക്ഷെ വിനീഷ്യസും എൻബാപ്പക്കും ഈഗോ പ്രശ്നം ഉണ്ടോ അതൊണ്ടാണ് ആ സെ ഫിഷട്ട് കളിക്ക അല്ലെങ്കിൽ അവര് എന്നെ ജയിചേനെ
രണ്ടാളും ഒന്ന് ഒക്കണില്ല
ആഹ് ഒരാളെ മാറ്റണം ഒരാളെ മാറ്റുന്നത് വച്ചാൽ രണ്ടു പേരും നല്ല പോലെ കളിക്കുന്നവര ഒരാള ഒറ്റാ പോരാൾ ഇറങ്ങണം അത് അങ്ങനെ കാണിച്ചാൽ അവർക്ക്ത് തൃപ്തിയാവത്തില്ല അല്ലെ രണ്ടുപേരെ രണ്ട് വിങ്ങിട്ട് കളിപ്പിക്കണം
ആഹ് അയിന് എനമ്പപ്പ ഫ്രാൻസി ഫ്രാൻസ പി എസ് സ ഇനി കളിക്കണ മിനി കളിക്കണേ
അതാണ് പ്രശ്നം അല്ലെങ്കി എബാപ്പ എനമ്പപ്പെ സെക്കന്റ ഒഴിക്കണോ
ഉം
എന്താലും വിനിയെവിങ്ങിലിട്ടാലേ പറ്റത്തുള്ളൂ വിനിയെ വിങ്ങിലിട്ടാലേ വിനി ഓടിക്കയറി വരുത്തുള്ളൂ
ഉം അല്ല അവന് വേറെോവിടെ നിന്നാലും
സ സ്രൈ സെക്കൻ സൈക്ക സെക്ക സൈ ഫോർവേഡ് ഇട്ടാലും ഇനി അങ്ങനെ വലിയ ഇത് ഇല്ലടാ വിങ്ങി നോടി വന്ന് ഫിനിഷ് ചെയ്യാൻ നല്ലൊരു കഴിവുണ്ട് സ്ട്ര സ്ട്രൈക്കർ ഇട്ട് കഴിഞ്ഞാ എനിക്ക് തോന്നുന്നില്ല അത്ര ഇതാവുമന്ന്
ഉം ആഹ് പിന്നെ ഇങ്ങനങ്ങട്ട് കയറി വരു എന്നിട്ട് അത് അടിച്ചു പോകും
ഉം
ഉം ആഹ് കൊറച്ച മൂന്ന് മുതൽ കറി കഴിഞ്ഞാ പോളല്ലറല്ലേ
ഉം ആഹ്‌ ശരിയാ നല്ല
ഉം ഇനിയിപ്പ റെഡിയ ആ വിചാരിച്ച് മറ്റ വരണ്ടല്ലോ കോച്ചായിട്ട്
മുറിന് വരുമ്പം ഉം മുറിന് വരുമ്പോ നല്ല രസമായിരിക്കും
ഉം
മുറിന വന്ന് കഴിഞ്ഞാ എല്ലാരെയും വാഴിപ്പറക്കിയിട്ട് അടിക്കും
ആഹ് അതാണ് മൊറിനോ
മോറിന ഈഗോ ഈഗോ പ്രശ്ന ഈഗോ പ്രശ്ന അതന്ന മുറീന തലയിടാവ മുറന പറുന്ന പോലെ അവ കാര്യങ്ങളൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് വച്ചാ റൊണാൾഡോ ഒക്കെ കരയിപ്പിച്ച ആള അത്
ആഹ് അതാണ് മോറിനക്ക് ഈ ഇതൊന്നും നടക്കൂല ഓന് പറയണത് ചെയ്യേണ്ടി വരും
മോറിന എത്തും പോല എന്നാബ്രോ ബ്രോ എന്താ ചെയ്യണപ്പോ
ഞാൻ പഠിക്കുവാടാ നീ എന്ത് ചെയ്യുന്നു
ഏഹ് ഞാൻ പഠിക്ക
എന്തിന്
ഞാാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയറാ ഫസ്റ്റ്യർ
ഓക്കെ
നിങ്ങളോ എത്ര തരാ
ഞാൻ തീരാറായി എനിക്ക് എക്സാം
ഏഹ് ങ്ങള് ഡിഗ്രിയെന്നായിരുനി
ഞൻ ഐ ടി പഠിക്ക
ആഹ് ഏതാ
ഇൻസ്ട്രുമെന്റ്റേഷൻ
ആഹ് അഹ് സ്കോപ്പ് ഉണ്ടോ നല്ലേ
അത്യാവശ്യം
ഉം എങ്ങനെയാണ് അതിന്റെ സാലറി പാക്കേജ് അവവറേജ് വരുന്നത്
ആഹ് അതിനെ കുുറിച്ചൊന്നും വലിയ അറിയില്ല എന്നാലും നല്ല പൈസ
ആഹ് ഏ
അത്യാവശം നല്ലനമുക്ക് ജീവിച്ചു പോവാൻള്ള കാശൊക്കെകിട്ടും
ആഹ് ജീവിച്ചു ആ അ ഏറ്റവും അല്ലേ ഇപ്പൊ എല്ലാതും എല്ലാത്തിലും കോമ്പറ്റീഷൻ അല്ലേ അതോ ചോദിച്ചാ
ഓ അത അതെ ജയ്ക്കുവായിരിക്കും ജയിക്കണം ആദ്യം ആദ്യം ജയിക്കണം പിന്നെ എനിക്കറിയത്തില്ല എന്തവാ എന്തോ എോ നാളെ കൂടെ ജയിച്ചാ പിന്നെ അപ്പൊ ഇനിയിപ്പം എന്താ ഇനി എന്താ പരിപാടി ഇന്ന് കല്യാണമൊന്നുല്ല
എന്നിപ്പോ കാര്യമായിട്ടൊന്നുംല്ല ഇനിയിപ്പോൊ ഫ്രണ്ട്സ് വിളിച്ചാ പോണം അത്രേള്ളൂ
ഉം ഫ്രണ്ട്സ് വിളിച്ചാ പോണ
ഉ അക്കെ പെട്ടെന്ന് പെട്ടെന്നായിക്കു ഉ അല്ല അപ്പൊ ഒറ്റമൈന്റെ കാര്യം വരാ
ആഹ് ഒറ്റ നീ യാത്രയൊക്കെ പോവാറുണ്ടോ
ആഹ്
എവിടൊക്കെയാണ് പോയിട്ടുള്ളത് ലാസ്റ്റ് എവിടെ പോയെ?
ലാസ്റ്റ് ഇപ്പോ പോയി ഞങ്ങള് വടൊരു ചെറിയ റിസോർട്ട് ഈ സ്കൂൾ കൂട്ടൊന്നും നടന്നല്ല ഓക്കേഷെ ആകെ ഒരു റിസോർട്ടേ നടന്നിട്ടുള്ളൂ
ഉം
ഞങ്ങളിങ്ങനെ ഒരു മൂന്നാറ് പ്ര പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു പത്ത് മുപ്പത്തി നാല് പരുണ്ട് പത്തുപ്പത്തിാല് പേരുണ്ട് ഞൊ ബസ് ഒക്കെ വിളി മൂന്നാൊക്കൊ പോകാൻഇങ്ങെ റെഡിയായിക്കൊണ്ടിരിക്ക ഈ മാസം ലാസ്റ്റ് ന്താലും പോവും അപ്പൊ അതിന്റെ ഇടക്ക് കൊറെ പരിപാടൊക്കെ ഉണ്ട് രസയിരിക്കും എല്ലാരുടെ പോുന്നല്ലേ അടിപൊളിയായിരിക്കും
ആഹ് അഹ് ത്തിൻറ്റായി ഞാ ഇനി തിരി ച്ച്വിളിച്ചാല അങ്ങട്ടെ
ഉം അ ക ആവട്ടെ
ആഹ് ഞാ അങ്ങട് വിളിക്കട്ടോ
അല്ല അവിടെ ഇക്ക്ത് തീർക്കല്ലേ അത് തന്നെ കട്ടാവും
ആഹ്
വേറെന്താ
വേറേ ഞം
വീട്ടിലേക്ക് വീ വണ്ടില്ല്യ വണ്ടിയൊക്കൊണ്ടാ സ്കൂട്ട്റോ വണ്ടിയൊന്നുവില്ലാ
ഉം ഉം
കലിയല്ലേ എല്ലാരേം വിളിച്ച് വിളിച്ചിരിക്കേണ്ടി വരത്തില്ലിയോ
അതെ
ഓ എന്റെ വീട്ട്ലും വണ്ടിയില്ല അതൊരു വല്യൊരു വള്ളിയാത്
അതെ അത് ഇല്ലാത്തോര്ക്കെ മൻസ്സ്ലാവൊള്ളു
ഇല്ലാത്തവർക്ക് മാത്രേ മനസിലാവൂ നമ്മളെന്ത്രേലും പെട്ടെന്നൊരാവശ്യം വരുമ്പോയാരേലും വിളിക്കുമ്പോ അവർറെ മുക്ക കുഞ്ഞിയൊക്കെക്കാണണ്ട്യേരും
ആഹ് അതൊക്കെ അതത്രൊള്ളു നമ്മക്ക് ചോയ് നമ്മള് ചോയ്ക്കുമ്പോൽക്ക് നല്ലത്യാവശ്വൈയ്ക്കാരം
ഉം
പിന്നെ ഓലത് കാണണം ഐ ഒര് വണ്ടിണ്ടാവ്ണത് ഒരു ടൂ വീലറ്ണ്ടാവ്ണത് എപ്പളും നല്ലതാ
ആഹ് സത്യം
ഉം
ടൂ വീലർ വേ ടൂ വീലർ മതിയമുക്ക് ആക്റ്റീവായോ ഫാഷനോ എന്തേലും മതി പക്ഷേന്നാലും ഗീർവണ്ടിയാന്നിഷ്ടം
ഇൻകോ ഇൻക്ക് ഗീറ് വണ്ട്യെന്നിഷ്ടം ഗീറ് ഗീറ് അതെന്നെ
ഗീറായിഷ്ടം
ഉം
ഗിയർ വാങ്ങിച്ചയ്ഞ്ഞാ ഗിയർ വാങ്ങിച്ച്ല്ലെങ്കി വീട്ടിലുള്ളോർക്കൂടുപയോഗിക്കാം
ആഹ് അതാണ്
ഫാഷിനോയോ അല്ലെങ്കി ആക്റ്റീവായോ അല്ലെങ്കിൽ ആക്സസ് ആക്സസോക്കല്ലിയോ കൂട്തലവടെ
ആഹ് ആക്സസേനെ ആക്സസ് ഇപ്പങ്ങട്ട് അധികാക്സസായ്ന്
ഞാനവ്ടെ വരുമ്പൊ എപ്പഴും ആക്സസാണ് കാണാറ്
ആഹ് മലപ് ബടേ?
ഉം
ഉം
ഞാനവ്ടെ കൂടുതലും വരുമ്പെഴും ആക്സസ് ആക്സ് മൊത്തൊവാക്സസ് ഇതെങ്ങനെ മനസ്സ്ലാവുന്നൊരെട് ത്ത് വണ്ടി കൊണ്ടു വെച്ചിട്ട് പോകുമ്പം എങ്ങനെയിത് പെട്ടെന്ന് വന്നിട്ട് നോക്കുമ്പം നമ്മടെ വണ്ടിയേതാന്നറിയാൻവയ്യാത്തവ